ഹലോ
ആഹ് ഹലോ കേക്കാ പറഞ്ഞോ
ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
വിശേഷങ്ങള് സുഖമായിട്ട് പോകുന്നു ഫുഡിന് എന്തേനു സ്പെഷ്യല്
ഫുഡിന് സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഹോസ്റ്റലിലാ നിൽക്കണത് അപ്പൊ പിന്നെ പറയണ്ടല്ലോ സ്പെഷ്യലിന്റെ
ആഹ്
ഞങ്ങക്ക് ചിക്കൻ കറി ഉണ്ട് എല്ലാ ദിവസവും പക്ഷെ എല്ലാം ഇവരുടേതായ ഒരു രീതിക്ക് ഇവർ വെക്കുള്ളൂ നമ്മുടെ നാട്ടിലത്തെ പോലെന്നും ഇവിടെ
ആഹ് അതെ നമ്മള് അതെ അവര് തരുന്നത് കഴിക്കേണ്ടി വരൂലേ
ആഹ് അവര് തന്നെ കഴിക്കാം നമ്മള് മാസം പൈസ കൊടുക്കണതല്ലേ അപ്പൊ കൊടുക്കുമ്പോ കഴിക്കാണ്ടിരിക്ക നും പറ്റൂല്ലല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്
കോറച്ച് അഡ്ജസ്റ്റ് ചെയ്യാ ഞാനും പറ്റില്ല നമ്മക്ക് വിചാരിക്കുമ്പോപ്പ നമ്മള് വീട്ടന്ന് കൊണ്ടു തരാൻ കഴിയില്ലല്ലോ
ഇല്ല ഞാനിപ്പ വീട്ടീന്ന് വര് വരുമ്പോ അച്ചാറ് ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവരും
ആഹ് നമ്മള് ക്ഷമിക്കല്ലേ കൊറേയൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന നമ്മള്-
ക്ഷമിച്ച് നിക്കണം ഇനി ഒരു കൊല്ലം കൂടി-
ആഹ് ഒരു കൊല്ലം കൂടി അത് കഴിഞ്ഞ-
ഇനിപ്പ ഈ കൊല്ലം എഹ്- ലാസ്റ്റ് ഒക്കെ ആയി കഴിയുമ്പോത്തേക്കും ഞാൻ ഹോസ്റ്റല് മാറി വല്ല വീട് പോലെ വല്ലത് നോക്കാന്ന് വിജാരിക്കണം.
ആഹ് അതിന് നമ്മള് സാലറി കൊടുക്കേണ്ടി വരുല്ലേ മാസം?
കിച്ചൺല് ഞങ്ങള് ഒരു കൊല്ലരേക്ക് നാല്പ്പത്തിരണ്ടായിരം രൂപ കൊടുക്കണം അത് കൂടാണ്ട്- എല്ലാ മാസവും മൂവായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപ വെച്ചിട്ട് കൊടുക്കണം ഭക്ഷണത്തിൻ്റെ മാത്രം. നാപ്പപത്തിരണ്ട് രൂപ ഇവിടെ താമസിക്കുണേന്റെ- ചെലവ് അത് കൂടാണ്ട് എല്ലാ മാസവും മു മൂവായിരത്തി നന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വെച്ച് കൊടുക്കണം. അപ്പൊ അതില് നല്ലത് നമുക്ക് പുറത്തൊരു വീട് നോക്കി- കഴിഞെനാ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇണ്ടെങ്കി കുക്ക് ചെയ്ത് കഴിക്കാലോ?
ആഹ് ഫ്രണ്ട്സുകള് കൂടിയായിട്ട്-
ആഹ് എല്ലാരും കൂടി കൂടിയിട്ട് ഒരു ഞങ്ങിപ്പൊ ഒരു ഏഴ് എട്ട് പേരുണ്ട്- അപ്പൊ എല്ലാരും കൂടി ഇ ണ്ടായ്പോ എന്താലും ഓരോരുർക്ക് പൈസ കുറവായിരിക്കുല്ലോ?
ആഹ് നല്ലതാണ് അങ്ങനെയൊക്കെ തന്നെ ഇന്റെ- അവള് ചെയ്യ ചെയ്യാറിന്റെ താത്താന്റെ മോള്- അതേപോലെ ചെയ്യാ നമ്മള് സാധ തനം കൊണ്ട് വരും അവര് അങ്ങട് എല്ലാരും കൂടി ഇണ്ടാക്കും- പിന്നെ- അങ്ങനെയൊക്കെ-
അതാണ് നല്ലതാവുമ്പോ- എല്ലാരും നാട്ടിലൊക്കെ പോയി വരുമ്പോ അരിയായിട്ടും പിന്നെ വല്ലാ വേറെ എന്തെങ്കിലും പായറോ- കടല അങ്ങനെ എന്തങ്കിലൊക്കെ ഇണ്ടെങ്ക കൊണ്ട് വരാലോ?
ആഹ് ഇന്നിട്ടല്ല അവടെ എല്ലാവരും വിതിച് എടുക്കും പ പിന്നെ- അത് ഇതാ ബഡ്ജറ്റ് എല്ലരും വീതിച്ച് എടുക്കും- അപ്പ പിന്നെ ആർക്കും ഭാരം വരൂല അങ്ങനെ ആകുമ്പോ പിന്നെ സുഗാ ണ് നമ്മള് ആഹ്- എല്ലാ എല്ലാ സാധനങ്ങളും അവ എല്ലാരുംകോണ്ട്-
എഹ് നമക്ക് ഭക്ഷണം ഇഷ്ടാവയും ഇല്ല എന്ന കഴിക്കുകയും ചെയ്യണം നമ്മള് സ്വന്തയിട്ട് ഒരു സ്ഥലത്ത്- ഇപ്പം നമുക്ക് ഒരു മുട്ട വർത്തിട്ടയാലും ചോറ് കഴിക്കാലോ?
ആഹ് അതെ നമ്മക്ക് അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ എല്ലാരും കൂട് ടി ആവുമ്പോം പിന്നെ നമക്ക് എന്തേലുക്കെ വേണ്ടി വരും.
ഉം. നമ്മള് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ണൂണ്ട് എന്നാ പട്ടിണി കിടക്കണണ്ട് ക ഇവിടുന്ന് കൂടുതലും കഴിക്കാറില്ല ഞാൻ- എന്തെങ്കിലു ഒക്കെ പുറത്തന്ന് ക കാരണം ഇവിടന്ന് കഴിക്കണല്ലോ നല്ലത്-
എല്ലാരും എല്ലാം- ആഹ് അങ്ങനെ ആവുമ്പോ നമക്ക് നമ്മള് അവര് ത നമ്മള് കഴിക്ക- നമ്മള് കൊറെയൊക്കെ ഒരാള്- അഡ്ജസ്റ്റ് ചെയ്യ അല്ല ഇപ്പൊ എന്താ ചെയ്യ്ണെ? പിന്നെ അങ്ങനെയൊക്കെയാണ്-
വീട്ടീന്ന് വന്നപ്പോ ചമ്മന്തിപ്പൊടി ചെമ്മീ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തിപ്പൊടിയൊക്കെ ഇണ്ടാക്കും. അപ്പൊ അതൊക്കെ കൊറച്ചധികം കൊണ്ടുവരും.
ആഹ് കൊറച്ചധികം ഇതിന് വെക്കാലോ അല്ലെ? കേടൊന്നും വരിലല്ലോ വാർത്ത് പിടിച്ചതാവുമ്പോ അതൊക്കെ കൂട്ടി കയ് വച്ചാല് ഭക്ഷണം വേഗണ്ട് പോവും താനെ പോവും നമുക്ക് ഒ വേറ ഒന്നും വേണ്ട ണ്ടല്ലോ
വേണ്ട
ആഹ്
പിന്നെ ആഹ് കൂട്ടുകാര് ആ അച്ചാറൊക്കെ കൊണ്ടുവരും കൂട്ടുകാരാരിലൊക്കെ വീട്ടില് പോയി വരുമ്പോൾ കൊണ്ടുവരും
ആഹ് അങ്ങനെയൊക്കെ അഡ്ജെസ്റ്റ് ചെയ്ത് പോവൂലെനൊ ഒരു കൊല്ലം കൂടി ഇങ്ങനെ കഴിഞ്ഞ് വരും കൊല്ലം പറഞ്ഞ ഒരു ദിവസം ഒരു കൊല്ലത്തെ പോലെ ആയിരിക്കും അങ്ങനെയൊക്കെ
അതെ മീങ്ങ ഇല്ല അതാണ് കൊഴപ്പം
നീങ്ങുല നമ്മള് നമ്മുക്ക് അച്ഛനും അമ്മലൊന്നും കാണാനോ അതൊന്നും എത്ര ആവുമ്പോള അങ്ങോട്ട് പോരയാ വീട്ടക്ക്
ഞാന് കഴിഞ്ഞ മാസം വന്നായിരുന്നു ഇനിയിപ്പ അടുത്ത മാസം പോണംന്ന് വിചാരിക്കണ്ട്
ആഹ് ഏതാലേ നമ്മളെ എഡ്യൂക്കേഷനും വേണ്ടിട്ടല്ലേ അപ്പൊ നല്ലൊരു നെലെല്ൽത്തണംന്ന് നമ്മള് ആഗ്രഹം അപ്പ അതൊക്കെ അതേപോലെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ ഉ
ഇപ്പൊ കഴിയണമെങ്കില് അടുത്ത കൊല്ലം പിന്നെ ഒരു മാസം ഒരു കൊല്ലം ഒരു മാസം കൂടി ഉണ്ടാവുരിക്കും
ആഹ് നിങ്ങ എവിടെക്കെ ആയിപ്പ ഇതുണ്ടോ പിന്നെ പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നോ
ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ മലമ്പാമ്പിന്റെ ശല്യമായിരുന്നു
ആഹ് ശരി ആ പേടിയാണെല്ലെ മലമ്പാമ്പൊക്കെന്ന് പറഞ്ഞ ഇതാണല്ലോ
ഇവിടെ പിന്നെ ഹോസ്റ്റലില് കേറൂലാട്ടാ ഹോസ്റ്റലില് കേറൂല പൊറത്ത് കൂടി ഇങ്ങനെ പോവുള്ളു അപ്പൊ എന്റെ കൂട്ടുകാരികൾ ഇതുപോലെ ആഹ് എന്റെ കൂട്ടുകാര് അപ്പൊ അവര് പഠിക്കാൻ വേണ്ടിട്ട് പുറത്തോട്ട് പോയി കഴിഞ് രാത്രി നമുക്ക് പുറത്തിരുന്ന് പഠിക്കാനൊക്കെ പറ്റും അങ്ങനെ അവര് തിരിച്ച് കറി വരുമ്പോണ്ട് പാമ്പ് അത് വല്ല സാധാരണ പാമ്പാണെങ്കും കുഴപ്പമില്ല ഈ പാമ്പിനെ കണ്ടപ്പോ പേടിച്ച് പോവല്ലോ അത് വിഴങ്ങികളയൂലേ
ആഹ് പേടി ആഹ്
ആഹ് അവിടെ ഉണ്ടായിരുന്ന പമ്പിന്റെ ശല്യം
ആഹ് ഇവിടെ പാമ്പിന്റെ ശല്ണ്ടായിരുന്നു ഞാനൊരുസം ഇതേപോലെ ഞാന ഒരുരുസം ചെകിരി പിന്നെ അങ്ങനെ നമ്മള് തേങ്ങ പൊളിച്ച ചെകിരി ഉണ്ടാവുമല്ലോ അതെങ്ങനെ എടുത്ത് അതെങ്ങനെ എടുത്ത് ഇടെയായിന്നു അപ്പൊ രണ്ട് പാമ്പണ്ട് ഇങ്ങനെ
ആ
അപ്പൊന്നും കണ്ടീല്ല ഫുള്ള് കഴിഞ്ഞ് ഞാൻ വെയിലത്ത നിന്നൊക്കെ ഇങ്ങനെ ഇട്ട് ആകെ വെയില് കൊണ്ട ന്ന് വിചാരിച്ച് ഫുള്ള് നികത്തി ഇങ്ങനെ ഇടതാ അപ്പണ്ട് എന്റെ മോള് ഒപ്പുണ്ട് എന്റെ മോക്ക് മൂന്ന് വയസ്സായിട്ടുള്ളു അപ്പൊ അവളും ഒപ്പണ്ട് ഉണ്ടായിരുന്നു അവള് പാമ്പ് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട്. പത്താപ്പന്റെ കണ്ണില് പെട്ടെന്ന് കണ്ടു. അപ്പം ഞൻവിചരച്ചു എനിക്ക് തെനിയത് യ്ക്കുന്ന്. അപ്പൊ ഞാൻ പിന്നെ ഒന്ന് നോക്കി അപ്പൊ രണ്ട് പാമ്പണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവണ്.
ആഹ്
ഓ ഞാന് അതില് കണ്ട് അവന്റെ കയ്യോട്. ല്ലേ പുള്ള് എടുത്തിട്ട് അപ്പൊ ഞെൻ വിചാരിച്ച് ഒരു വടി കൂടി ഞൻ എടുത്തിട്ടില്ല പിന്നെ അപ്പൊ പിന്നെ അവര് കണ്ടപ്പം. പേടിച്ചു പോയി മോളെ ഒരു മോക്ക് എന്താ അറിയില്ല പാമ്പ് പറഞ്ഞ എന്താന്ന് അറിയില്ലല്ലോ?
ആ
അപ്പൊ ഞാന് ങ്ങട്ട് ഒരു ആഹ് വച്ച് ശബ്ദം അങ്ങട്ടിട്ട് അതില പാമ്പ്. പാമ്പിന് പിന്നെ പാമ്പ് പേടിച്ചു പോയിണ്ട് അതിന്റെ ഉള്ളക്ങ്ങട്ട്. ശബ്ദം കട്ടല്ലേ കരൃം പേടിച്ചു പോയനെ അപ്പം കൊറച്ച് കഴിഞ്ഞ പി ഞ പറഞ്ഞ പിന്നെ ച ചെകിന്റെ അട അപ്പൊ വില വരു പറഞ്ഞ് ഇനിയും ഉണ്ടാവുന്ന ആ പാമ്പും നോക്കട്ടെന്ന് അപ്പണ്ട് അയിന്റെ അടിൽ ഒരു പാമ്പും കൂടി. അപ്പൊ ഞാൻ വള്ളിക്കെട്ടന മറ്റേ ഴശല്ല പാമ്പു ഉണ്ടല്ലോ അതേപോലത്തെ പാമ്പാണ് നല്ല് കട്ട് കെട്ടായി ങ്ങനെ നി ക്കണേ ആ പാമ്പ് അപ്പ ഞാൻ വിചാച് കയോണ്ട എടുത്തിട്ടത് പാമ്പ് പാമ്പിന ഇപ്പ നമ്മൾക്ക് കയ്യോണ്ട് ചേകിരി ഇങ്ങനെ ഇങ്ങനെ ഇടാൻ കഴൂലല്ലോ നമ്മുക്ക്. കൈ്യ കൊണ്ട് ഫുള്ളായിട്ട് കുറച്ചൊക്കെ പാകം എടുത്തിട്ടല്ലേ കയ്യള്ളൂ. ഏതായാലും ഉ അനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ല.
അതെ പിള്ളേരൊക്കെ ഉള്ളതാണ്. ആറ്റിങ്ങള് ചൂടാവുമ്പോ ഇങ്ങനെ ഓരോ സ്ഥല- കേറിരികും നമ്മള് കാണൂലല്ലോ.
ആഹ് ചേകരിന്റെ അടിയിൽ വന്ന് നക്കാ തണ ഒല്ല് ഉളളസ്ഥലത്ത് നോക്കിയാണ്ട്. ആഹ് അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ കയ്യണ്ട് അത് അന് പോരെ ഒന്നും ഇതാവാന്. ഉ ഏതാലും ഒന്നും പറ്റിത്തില്ല. ഇടത്ത് എത്രേ മരണ പാമ്പ് കടയിട്ട് മരിച്ചു പറഞ്ഞാണ്ട്. അത്ര പത്രത്തിലെന്നും വാർത്തയാ
അതന്നെ
പിന്നെ അതേപോലെ തന്നെ പു പുഴയിൽ മുങ്ങി മരിച്ചു ഈ നീന്തൽ അറിയാഞ്ഞാൽ ഞമ്മള്. ഇപ്പത്തെഈ മഴയും ഇന്തൊക്കെ ആവുമ്പോളേ വഴിക്കലും ന്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കേടലൊക്കെ ആണല്ലോ?
അതെ പിന്നെ വെക്കേഷൻ യിയിക്ക പിള്ളേര് പിന്നെ അടങ്ങി യോതുങ്ങി ഇരിക്കൂലല്ലോ അതിന്റെ
ആഹ് പിന്നെ വെക്കേഷൻ ആകുമ്പോ അവർക്ക് സമയം പോവില്ല അപ്പൊ കൊറെ ഫോണ് മ്മേ കളിക്കും. കൊറെ അങ്ങനെ കഴിയും കൊറ പിന്നെ ഫോൺ പിന്നെ പുഴേക്ക് പോവും അവിടെ നീന്തും.
ആഹ്
നീന്തല് നീന്തലറിയാത്ത മക്കള വുമ്പോ പേടിയാണ് പറഞ്ഞു വിടാനും.
വെക്കേഷൻ ആകുമ്പോഴാണ് കൂടുതലും കേൾക്കണ് പുഴയിൽ പോയി വെള്ളത്തിൽ പോയി എന്നൊക്കെ
ആ അതെ വെക്കേഷൻ ആകുമ്പോ അങ്ങനത്തെ വാർത്തകളൊക്കെ പ്രത്യേകിച്ച് വരിക.
അതെ പിന്നെ വേറെന്തൊക്കെയാണ്.
വേറെ അങ്ങനെയൊക്കെയാണ്. പിന്നെ മക്കക്ക്പ്പം മക്കളെ ഇതൊക്കെ കഴിഞ്ഞു അവര് ഉം
ഒറങ്ങാനായിട്ട് സമയ ആവോ ഇപ്പഴൊന്നും കടക്കൂല
ആഹ് ഒറങ്ങാനവർക്ക് പത്ത് മണി ഒക്കെ കഴിയും മക്കളോട് ഒറങ്ങാൻ പറഞ്ഞ ഒറങ്ങൂല ഇഞ്ഞ് നാളെ എണീക്കാനും മടിയായിരിക്കും ഇമ്മച്ചി
ആഹ് മദ്രാസൊക്കെ ഇണ്ടോ പള്ളിയിലൊക്കെ ഏഹ് പോക്കില്ലേ
ആഹ് പള്ളി ആഹ് പള്ളി പോവും
ആഹ് അപ്പൊ രാവിലെ എഴുന്നേക്കെണ്ടി വരൂലേ ഇനി
രാവിലെ പോല പള്ളിയില് മദ് ഇസ്കൂ മദ്രസക്ക് പോകും അപ്പ ആഹ് എണീക്കും അവര് പിന്നെ ഇപ്പ വിളിച്ചാല് അവൻ എണീക്കും ഇനി അങ്ങനത്തെ പ്രശ്നം ഇല്ല ചെലപ്പളൊക്കെ അങ്ങനെ കടക്കും ഞാൻ പറയും എന്താ കടന്നിട്ട് കാര്യം വേഗം മദ്രസ്ക്കേതായാലും പോവണ്ടേ ഇവിടെ കടന്ന്ട്ട് കാര്യല്ലന്ന് പറയും ഒറങ്ങാൻ പറഞ്ഞാലു ഉറങ്ങൂല്ല.
ആഹ് അതിന് രാവിലെ പോണം അല്ലെ മദ്രസക്ക് രാവിലെ
ആഹ് രാവിലെ അഞ്ച് ആഹ് അഞ്ചേമുക്കാലാവുമ്പം പോണം.
ആഹ് അവിടെ അടുത്തന്നെയാണൊ ഇപ്പൊ പള്ളി
ഇപ്പപ്പൊ മഴൊക്കെ ആവുമ്പളാണ് ഇനി മടി മക്കക്ക് തണുപ്പായിരിക്കു ക്ക്യാനും മടിയായിരിക്കും പിന്നെ മയത്ത് മഴ നനയ് നനഞ്ഞ് പോവാനും മടിയായി ക്കും പിന്നെ വാഹനത്തില് പോവാനും പറ്റില്ലല്ലോ നടന്നന്നെ പോവണം.
ആഹ് പിന്നെ റെയിൻകോട്ട് കൊട അങ്ങ
ആഹ് റെയിൻ കോട്ട് കൊട ഇഞ്ഞ്പ്പോ അതൊക്കെ എവിടെന്നൊന്നും അങ്ങനെ ആയിരിക്കും വെച്ച സ്ഥലും ഓർമ്മ ഉണ്ടാവൂല അവർക്ക്
അഹ് അതെ ആഹ് ഇനിയിപ്പ അതിന്റെ ഓട്ടപ്പാച്ചിലെയ്ക്കോള്ളു ഒരാഴ്ച കഴിയുമ്പം.
ആഹ് ഇഞ്ഞൊരാഴ്ച്ച ഇഞ്ഞൊരു ആറുമാ ആറുമാസത്തില് നാല് മാസം എങ്ങനെ ആയാലും ഉണ്ടാവൊല്ലോ ആ ഇതൊക്കെ ആയിട്ട് ഉം ഏതയാലും അങ്ങനെ തന്നെ ആഹ് ഓക്കെ